ഹാലോ? ആഹ് കേൾക്കാവോ?
ഹലോ
ഹലോ കേക്കുന്നില്ലേ?
ആഹ് ണ്ട്
ആഹ് ണ്ട് എന്തെക്കെണ്ട് വിശേ
ഉം എന്താ പരിപാടി?
എന്താ ഇവടൊക്കെ തന്നെ ണ്ട്. ഉം റേഞ്ച് ഷ്യൂ ണ്ടോ?
ഫുള്ള് സൗണ്ടിലല്ലേ നോക്ക്.
ഓഹ്
കേൾക്ക്ന്ന്ണ്ട് കൊർച്ച് സൗണ്ട് കൊറവ്ള്ളെ പോലെ
ഇല്ല ഫുള്ളിലെന്നാണ് ഇപ്പ് ഇപ്പൊ റെഡ്യായോ?
ഞാം പറിന്നെ കേക്ക്ണ്ടോ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്.
ആഹ് കേൾക്ക്ണ്ട്. ഉം ഉം ചായ കുടിച്ചോ ആഹ് ശെ
ആഹ് ചായ
ചായ കുട്ച്ചോ?
ആഹ് ചായുടിച്ചു.
ഉം
മഴക്ക്ണ്ടവടെ?
പിന്നെ എന്താ പരു മഴൊന്നുല്ല.
ഓഹ്
മഴ ങ്ങനെ തിങ്ങി നിക്ക്ന്ന്ണ്ട് പെയ്യുവായി
അതെ അതെ അന്ന് ഒന്നാണ് പെയ്ത് വ അതെ അതെ പക്ഷെ ഇക്കുറിയൊന്നും മഴയും കൊറവാണല്ലോ വെല്ല്യെ രീതിയില് മഴ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ ജൂൺ മാസന്ന് പർഞ്ഞാല് നല്ല രീതിയില് മഴ പെയ്യേണ്ട കാലാണ്.
കൊർച്ചും കൂടൊന്ന് വോളിയം കൂട്ടി പറണേ.
ആഹ് ഓ കേക്ക്ന്നില്ല.
ഏഹ് മ് സൈയ് എന്താ പറയാ കൊറവാണ്. എന്തോ ലൈന്റെ പ്രശ്നാവും ചെൽ
ഇഷ്യു ഞ്
കേൾക്ക്ന്ന്ണ്ട് ന്നാലും സൗണ്ട് പോരാത്ത പോലെ. ആഹ്
പിന്നെ വേറെന്തെക്ക്യാ എന്താവ്ടെണ്ട്. ഇന്ന്പ്പോ സ്കൂൾ ല് മീറ്റിംഗൊക്കായിരുന്നു മോൻ അപ്പ പിന്നെ പോയി വന്ന്.
ആഹ് എത്രേലാ പഠിക്ക്ന്നേ?
അവന് ഒന്നില് പ
ഒന്നിലാ
അതെ യതെ
അത് ശെരി ഒരാളെ ള്ളൂ?
ഇൻക്ക് രണ്ടാള്ണ്ട് ഒരാള് ഏഹ് ഇപ്പൊ ഏഴ് മാസാണ് അവർ പൊർങ്ങാണ് ആഹ് ചെറ്താണ് അല്ലാ മോളാണ്.
ആഹ് ശെരി.
ഉം അവടെത്രാളാ?
ഇൻക്ക് രണ്ട് മോളാ ഒരാള് ആറാം ക്ലാസ്സിലാണ്. ചെറിയാള് മൂന്നിലും.
മൂന്നില്ല ഓഹ്
ഉം ഉം മദ്രസേ പോയതാണ്. സ്കൂള്ട്ട് വന്ന്ട്ട് വെല്യാള് മദ്രസ് പോയിണ്.
ആഹ് രാത്രിയായിരിക്കൂല്ലേ? നാളെ ഇനി മദ്രസ ഇല്ലല്ലോ നാലെമുക്കാലിനോ അപ്പോ സ് സ്കൂള് ഇസ്സ്കൂള് വിട്ട് വരാൻ ടൈമോ
എത്തൂള്ളൂ നാലര ആവുമ്പോൾ എത്തുള്ളൂ.
ഏ അപ്പ ന്നെ എപ്പഴാ വിടുക അപ്പൊ ഉസ്കൂ ഏ മദ്രാസ അത്രയും നേരം ആവുമ്പോ നേരത്തെ വിടുമായിരിക്കും
ആറര വരെ
ആറര ആ അത്രേ ഉണ്ടാവുള്ളൂല്ലേ ആ അങ്ങനെയ ആവുമ്പോ നേരല്ലല്ലോ കാരണം സ്കൂള് വിട്ട് വന്ന അവര് അരമണിക്കൂർ ഇല്ലല്ലോ അല്ലേ
സ്കൂള്ട്ട് വന്നു നാലേ മുക്കാലാകുമ്പോ മദ്രസ തുടങ്ങും
തുടങ്ങും ആവണ്ടിയുണ്ടോ അതോ അടുത്തന്നെ ആണോ
അടുത്തന്നെയാണ് എന്നാലും ഞാൻ ആക്കി ക്കൊടുക്കും വണ്ടിയിലാക്കിടുക്കും
ഓ
അധികം ദൂരൊന്നുല്ല ഒരു അഞ്ച് മിനിറ്റ്
അല്ല ആ ടൈം വര് പിന്നെ രാത്രിയാവുമ്പോൾ എന്തായാലും വേണ്ടി വരും കൊണ്ടുവരിക
ആഹ് കുട്ടികളുണ്ട് ഒരുപാട് പക്ഷെ സ്കൂള് പലെ ടൈമിന് വിടുന്നോര് അതുകൊണ്ട് ചില കുട്ടികള് നേരത്തെ പോകും
ആ ആഹ് അങ്ങനെയുണ്ടോ ആ വരുമ്പോ ഒരുമിച്ചുണ്ടാവും ആഹ്
മോനും മദ്രസ സ്കൂളൊക്കെ ഒരുമിച്ചാ
അല്ലേ അവന് രാവിലെയാണ് മദ്രാസ് ഏഴ് മണിക്ക് തുടങ്ങും ആറെമുക്കാലാവുമ്പോ ത്തിന് പോകും വണ്ടി ഉണ്ട് ഇതിലെ കുറച്ച് ദൂരായോണ്ടേ വണ്ടിയാണ് മദ്രസ വണ്ടി ആയിട്ട് അങ്ങനെയുണ്ട് നമുക്കിപ്പ എന്തെങ്കിലും പീസ് ആയിട്ട് കൊടുക്കുക അതെ ഒരു ഒൻപത് മണി വരെ ഉണ്ടാവും പിന്നെ ഒന്ന ത്തേ പത്തേമുക്കാലിനാണ് അവന് സ്കൂള് പത്തരക്ക് അതുകൊണ്ട് പിന്നെ പത് ത്തെകാലാകുമ്പോത്തേന് പിന്നെഓട്ടോ ഏൽപ്പിച്ചേക്കണ്. സ്കൂൾ ബസ് ഉണ്ട് സ്കൂൾ ബസ് ഒമ്പത് ഇരുപതകുമ്പോത്തേന് വരും അപ്പത്തെന് നമുക്ക് ടൈം ഇല്ലല്ലോ ഒന്ന് കുളിച്ച് ചായക്കെ കുടിച്ച് ആവുമ്പോത്തന് ടൈംല്ല അതുകൊണ്ട് പിന്നെ ഏ പത്തരക്കല്ല ആ വീട്ടിൽക്ക് വരും പ്പ രണ്ടും വണ്ടിയാണ് അതുകൊണ്ട് പ്രശ്നം നമ്മളെ കൊണ്ടാക് ക്കണ്ട ആവശ്യം ഒന്ന് ഇല്ല്യ മറ്റത് അവരെ പോയാൽ നമുക്ക് ബാക്കല് പോകേണ്ടി വരും അതാ പിന്നെ
ആഹ് അതെ അതെ
കൊറച്ച് ദൂരാണ് നടക്കല്ല ദൂരല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ മടക്കി ഏൽപിച്ച പിന്നെ നമക്ക് പേടിക്കാനില്ലല്ലോ
ആഹ് പേടിക്കാല്ലാ അതന്നെ പിന്നെ സ്കൂളിലേക്ക് ഇവർക്ക് ബസ്ണ്ട്
ആഹ്
ഇപ്പ സ്കൂൾ ബസ്സിനാണ് പോവാ
ആഹ്
പിന്നെ രാവിലെ ട്യൂഷൻണ്ട് അപ്പോ രാവിലെ നേരത്തെ പോകും ട്യൂഷൻ കഴിഞ്ഞിട്ട് അവിടുന്ന് സ്കൂൾ ബസ്സിന് പോകും
ഔടന്നങ്ങനെ അപ്പൊ ചായക്കെക്കെ എന്താ ചെയ്യാ കൊണ്ട് പോവോ
ചായക്കെ ഇവിടെ കുടിച്ചിട്ട് പോവും പിന്നെ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടേവും
കൊണ്ടു പോവുലേ ആഹ്
ഉം
അല്ല പിന്നെ ഉച്ചയ്ക്കല്ലെ പിന്നെ ഒരു ഫുഡ് കഴി
ആഹ് അതെ പിന്നെ ഉച്ചവൂല കഴിക്ക്യാൻ
അതെ അതെ
ഉം
പിന്നെ രാത്രികക്കൊക്കെ ആയോ എന്താണ് അല്ല മലയാളം തന്നെണ് ഇംഗ്ലീഷിലൊന്നും ആക്കി കിട്ടില്ല ഇംഗ്ലീഷിലാക്കാന് കെത്യോടാ അതിന് പഠിച്ച് കിട്ടണ്ടേ ക്കാന് പിന്നെ എന്താലും ഒന്നും വലുതായ പിന്നെ എന്തായാലും മലയാളത്തിലാക്കേണ്ടി വരും പിന്നെ അഡ് ഏഹ് അതൊണ്ട് പിന്നെ യാ ആക്കിട്ടില്ല മലയാളം തന്നെണ്ട് പോട്ടെന്ന് വിചാരിച്ച് ഇംഗ്ലീഷ് പിന്നെ സാധാരണമ്മക്ക് വായിക്കുന്ന രീതീലാണ്ട് അറിഞ്ഞ് പോയാലും പ്രശ്നല്ലല്ലോ സാധാരണ കൂട്ടി വായിക്കാനും ചെറുത്ത് ബേയ്സിക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പോയാല് പിന്നെ ഇംഗ്ലീഷ് ഇപ്പൊ മതിയല്ലോന്ന് വിചാരിച്ച് ഇനിയിപ്പെന്താലും ഇനിപ്ന്നെ നമ്മള്ങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട് ഫുള്ളായിട്ട്
ഉം ഉംഹ് ഹസ്ബന്റെന്താ ചെയ്യുന്നേ
അസ്ബന്റ് നാട്ടി തന്നെ
ആ എന്താ വർക്ക് കട്ടായി പോയോ ഹലോ ഹലോ എന്തോര്ഷ്യൂ ഉണ്ടല്ലോല്ലേ
ആ
ഹലോ
ആഹ് കേൾക്കില്ലേ
കേക്ക്ന്നില്ലേ ആഹ് അതെ എട ക്കൊന്ന് കേൾക്കാണ്ടായി പോയി
ആ അതെയതെ കോള് വന്നതായിരുന്നു
ആഹ് അത് ശരി ഉച്ചക്കെന്താ ഫുഡ്
ഉച്ചക്ക് ന്ന് ചോറ്ണ്ട് മീനുണ്ടായിരുന്നു മീനതിലൊക്കെ കിട്ടാറുണ്ടോ
ഓ മീനക്കെ സുലഭാണ്
ഓ ഇപ്പ മീൻ കി മീൻ കിട്ടിരുന്നു
ആഹ് ങ്ങക്ക് അയ്ലേ കൊണ്ടെരോ
ആ തിലെ വണ്ടി വെരാറുണ്ട് അപ്പൊങ്ങനെ വാങ്ങിച്ചെരും ഇപ്പ അങ്ങാടി പോയാണ്ടസ്ബന്റ് വരാണങ്കിലങ്ങനെ കൊണ്ടു വരും കൂടുതലും ഇതിലെ പോവ്മ്പോ വാങ്ങല പിന്നെ അമക്കാവശ്യല്ല മീനാ അവര് ര് കൊണ്ടുവരുമ്പോ എന്താഏതാന്നൊക്കെ ഫോൺ വിളിച്ച് പ ചോയിക്കേണ്ടി വരും എന്താ വാണ്ട്യയിക്കാ അപപിന്നെ നമ്മളന്നെ വാങ്ങുമ്പഴ് ആഹ് ഞമുക്ക്ഷ്ടല്ല അതെ നമ്മളെ താല്പര്യത്തിന് വാങ്ങാം എങ്ങൻത്താണ് ഇപ്പൊരു മത്തിയായാലും മത്തിയാണോ വെല്ല്യ വത്തിയാണോ ചോയിക്കും അയലായാലും അ പിന്നെ ഞമ്മളിഷ്ടത്തിന് നങ്ങളവിടന്ന് വാങ്ങി പറയും
ആഹ് വീട്ടിലാരെല്ലാള്ളെ
വീട്ടില് ഉമ്മ ണ്ട് ഉപ്പ ണ്ട് ഹസ്ബന്റും രണ്ട്മക്കളും ഞങ്ങള് തന്നെ ഒള്ളു
ആഹ്
ഒര് പെങ്ങളാല്ലെ ഓള് കല്യാണം കഴിഞ്ഞ് പോയിട്ടൊണ്ട് അവര്ക്ക് മൂന്ന് മക്കളുണ്ട്
ആഹ് രണ്ട് മക്കളാവിടെ?
അതെ രണ്ട് മക്കളാണ്
ആഹ് ങ്ങളെ വീട്ടിലോ?
ആ എത്രയാളാ എന്റെ വീട്ടില് ഏ ഉമ്മേ ഉമ്മേ ഉപ്പേയൊണ്ട് പിന്നെ ഞങ്ങള് എട്ട് മക്കളാണ് ഞാന് എയാമത്തതാണ്
ആഹ്
ഇനിയിപ്പോ ഒരു അനിയത്തിണ്ട് മാരേജ് ചെയ്യാന്
അയ് ശരി എന്താ പഠിക്കാ?
ആ അവള് ഡിഗ്രി സെക്കന്റിയറാണ്
ആഹ് ഏതാ ബീയെ
അല്ല അവള് എന്താമ്മള് ആഹ് എന്തോ ഒരു പേരുണ്ടായിരുന്നു മറന്ന് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്
ആഹ് അ ശരി ഇവിടെ ഹസ്ബൻഡന്റെ വീട്ടില് മൂന്നാൺകുട്ടിളാണ്. ഞങ്ങള് മൂന്നാമത്തതാണ് മറ്റര് രണ്ടാളും വീടച്ച് പോയി ഞങ്ങള് തറവാട്ടിലാണ് ഉമ്മ ണ്ട് ഉപ്പ ണ്ട് എന്റെ വീട്ടിലാണെങ്കിലും മൂന്ന് മക്കളാണ് ഞാന് േളയത് പിന്നെ ഒരു താത്തിഒരു കാക്കി
കക്കാന്റെ മേരെജ് ക -
ഓ ഓ താത്തി കാക്കി ഒക്കെ മരേജ് കഴിഞ്ഞ് കകയ്ക്ക് നാലാളുണ്ട് താത്തയ്ക്ക് കുട്ടികളായിട്ടില്ല
ഓ
അങ്ങനെ ഉപ്പ ഇല്ല ഉപ്പ മരിച്ച്
ഓ
ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോ മരിച്ചു പ്പ
ഓ അങ്ങനെ പോയതാ ഏ
ഉം അങ്ങനെ വീട്ടില ങ്ങനെ ഉ ഉ ഈ രാത്രിയിലേക്ക് ഫുഡൊക്കെ വേണോ?
ആ രാത്രി വേണം രാത്രി ഇപ്പൊ കുറച്ച് ചോറ് കുറച്ച് കമ്മിയ ആയിരുന്നു പിന്നെ ചോറ് വെച്ച് കൊറച് തിന്നു ചെലപ്പോ ഒരിമിച്ച് വക്കലാണ് പക്ഷേ ഈ എന്താ ചിലപ്പോൾ അരി ചിലപ്പോ ഒരു മോശം അരിയാണെങ്കിൽ ങ്കിൽ നമുക്ക് ചപ്പോണുമ്പ വല്ലാ പറ്റൂല്ല രണ്ടു നേരത്തി ആക്കിയ ചെലപ്പോ അങ്ങനെ ആ കേടായിപ്പോ പിന്നെപ്പോ കൊറ നേരം ആരാണ് രാത്രി
ട്ട് വെക്കേണ്ടിയിരുന്നു
ആ
ഇപ്പൊ പിന്നെ മമക്ക് രാത്രി ചോറ് വേണ്ട ചപ്പാത്തിയാണ് അപ്പോ ഞാന് ഉച്ചക്കുള്ളത് രാത്രി ഒന്ന് തിളപ്പിച്ചു ഊറ്റും
ആ ആ അപ്പൊ ചൂടുണ്ടാകും അല്ല ഒരാളൊക്കെ ഉള്ളെങ്കിൽ നമക്ക് ന്തെങ്കും അഡ്സ്റ്റ് ചെയ്യാ തിപ്പോ എല്ലാവർു ചോറ് വേണ്ടോണ്ട്
ആഹ് ആദ്യൊക്കെ സ്ഥിരമായിട്ട് രണ്ടു നേരം തന്നെ വെക്കണ്ടി ന്ന്ചോറും കറി രാ ഉച്ചക്കത്തെ ത്തേക്ക് വേറെ രാവിലത്തേക്ക് വേറെ രാത്രിയിലേക്ക് വേറെ
ഓ അപ്പൊ എല്ലാം ചൂറ് ആ പ്രകൃതിയായിരിക്കും അതന്നെ ഇപ്പൊ അങ്ങനെ ആവുമ്പോ വൈകുന്നേര നമുക്ക് ഇന്ന്ഒഴിവില്ലല്ലോ
റെസ്റ്റ് ണ്ടാവൂല എല്ലാരും ഉള്ള സമയത്ത് ട്ടോ ഏട്ടന്മാരും ഭാര്യമാരൊക്കെ ഉള്ള സമയത്ത് ആളും ഉണ്ട് അപ്പൊ ഒരു നേരം വെച്ചാല് ഒക്ക അങ്ങോട്ട് തികയൂല പിന്നെ അയ്ന് മാത്ര ഉണ്ടാക്കണ്ടേ
അതെ പിന്നെപ്പ റേഷൻ കാർഡ് ത്തെ അരി ർക്കും പറ്റൂല്ല രാത്രിയാവുമ്പോ
അതെ ഇപ്പൊ പിന്നെ കൂടുതലും ഞാൻ കറിയൊക്കെ ഉച്ചക്ക്ന്നെ കുറച്ചങ്ങ് കണക്കാക്കി വെക്കും
ആഹ്
പിന്നെ രാത്രി മ്മക്ക് ഒന്നിനും കഴിയില്ലല്ലോ മക്കളൊന്ന് പഠിപ്പിച്ചാനൊന്നും കഴി
അപ്പൊ പിന്ന സത് ചപ്പാത്തി കഴിക്കും പിന്നൊരു ചപ്പാത്തി ഉണ്ടാക്കേണ്ടേരും അപ്പൊ കറിയോ കറി എന്താക്കാ രം ചപ്പാത്തിക്ക്
ചപ്പാത്തിക്കു ഉച്ചക്കത്തെ കറിയന്നെ മീൻകറി ഉണ്ടാവും മീൻകറി കൊടുക്കും
ആഹ് ആഹ്
ഓഹ് ഇങ്ങനെ മീന് മീന് കിട്ടിയിട്ടില്ലെങ്കി പിന്നെ വൈകീട്ട് മീൻ വാങ്ങിക്കും
ആഹ് അങ്ങനെ കിട്ടായിരിക്കും
ഉം ഉം പച്ചക്കറൊക്കെ ആയിരുന്നെങ്കില് രാത്രിയിലേ ക്ക്‌ മീ വാങ്ങിക്കും
ആഹ് ആഹ് എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം ആഹ് ഓക്കെ ന്നാ
ഓക്കെ